ആഹ്
ഓക്കെ ഓക്കെ ആഹ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കട്ടയ്യരുത് കേട്ടോ
ആഹ് ഓക്കെ
ഉം എന്നാ വെച്ചാ ചെലപ്പം റേഞ്ച് കട്ടാവുന്നതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ചിലപ്പോ കേക്കാതെ വരും
ആഹ് ആഹ് അഹ് എൻക്ക് എ ആ എൻക്കും ചിലപ്പോ ഞാൻ നമ്മള് സംസാരിക്കുന്റുള്ളിൽ ഫോൺ ഓട്ടോമാറ്റിക്കലായിട്ട് കട്ടവാലുണ്ട്ട്ടോ
ആഹ് അത് നമ്മള് റിജക്ടകോളായി പോകും പക്ഷെ എങ്കിലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കേ പാടില്ലെങ്കി നമ്മൾ അങ്ങനെ കട്ട് ഓട്ടോമാറ്റക്കലി ആവണതാക്കോ ആവാതെ നമ്മള് കട്ടാക്കരുത് കേക്കത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ചിലര് കട്ടാക്കും ചെലപ്പോ ഒരു സെക്കൻഡ് കഴിയുമ്പോ അതങ്ങ് റിമ് ആയി കൊളും
ആഹ് ആഹ് ല്ലന്ന് ഞാൻ ഇത് രണ്ട് മൂന്ന് പേർക്ക് വിളിച്ചിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് നങ്ങള് സംസാരിച്ചു കൊണ്ടരിക്കണേ കട്ടായി പോയിട്ടേ ഉള്ളൂ റേയ്ഞ്ചിന്റെ ഇഷ്യൂള്ളത് കൊണ്ട് തന്നെ ആവുന്ന് വിചാരിക്കുന്നു
അതുകൊണ്ടായിരിക്കാം ഇപ്പൊ എല്ലായിടത്തും ഒരു കാലാവസ്ഥകൾ വ്യത്യാസം ആണല്ലോ
ഇപ്പൊ മഴയുടെ ഇതുള്ള കാരണകൊണ്ട് ആവാം ഉം നിങ്ങളടക്കെ ഇപ്പോ മഴ ഉണ്ടോ
ഞങ്ങടെവിടെ നല്ല മഴയാണ്
അതെ ഞങ്ങൾവിടെ മൂടിട്ട് മൂടി പിടിച്ചിരിക്ക മഴയില്ല
ഉം നമുക്കിവിടെ നല്ല മഴ നല്ല കാലാവസ്ഥ നല്ല അന്തരീക് ക്ഷ തണുപ്പന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തെ
ച്ചിരിക്കാലെ അപ്പൊ അതൊണ്ട്
എന്തൊ
പൊർ പൊറത്തൊന്നും ഇറങ്ങാതെ മൂടി പൊതിച്ചിരിക്കാ പുള്ളില് പറയാ
ആഹ് എല്ലായിടത്തും അതെ ഇവിടെയും അങ്ങനെ തന്നെയാ
ആഹ് ഞങ്ങൾക്കിവിടെന്ന് രാവിലെ നല്ല വെയിലായിരുന്നു
ആ രാവിലെ നമ്മള് ഒരു ചെറിയോരു സന്തോഷത്തോടെ നമ്മൾ നോക്കുമ്പം നമക്ക് നമക്ക് ആഹ് ഒരിത് കാണും ആഹ് ആ എന്നാ ഉണ്ടല്ലോ എന്നുള്ളെ പക്ഷെ നമ്മള് പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞു നോക്കുമ്പത്തേക്കും പണി ചെയ്യാൻ തൊടങ്ങുമ്പോ
പ മഴ ആഹ് ഞങ്ങക്കിന്ന് വെയിലായതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് തുണികൾ ഒണങ്ങി കിട്ടി ഇന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
മറ്റേത് തുണികളൊക്കെ റൂമിലും ഹാളിലും മഴയായ പിന്നെ പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ ഒരു തലം മുതല് വീടിൻ്റെ ഉള്ള് ഉള്ളാവല്ലോ അയല്
അതെ അതേ
ഉം ഇന്നിപ്പോന്തായാലും കൊറെയൊക്കെ ഒണങ്ങി കിട്ടി പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ ഉച്ചക്ക് ശേഷം കൊറച്ച് മഴ പെയ്തു
ഇവിടെ നമ്മക്ക് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉച്ചക്കും രാവിലെന്നും ഒന്നുല്ല എടവിട്ട് എടവിട്ട് എടവിട്ട് രാവിലെ ഒന്ന് നമ്മളിച്ചി ച്ച് കാണിക്കും നമ്മൾ അന്നേരം
പോ ആഹ് തൊടങ്ങാ എൻക്ക് രാവിലെ കൊറച്ച് നേരം അങ്ങനെ കിട്ടി അതൊണ്ടൊക്കെ ഒണങ്ങി കിട്ടി ഇനിപ്പൊ ഇന്ന് ഇപ്പൊ ഈ നേരം വരെ ഈ സമയം മുതല് ഇരുണ്ട് ഇതായിട്ട് നിക്കാപ്പം ഇനി രാത്രിക്കാക്കാരം കൂടും മഴ
ഉം നമ്മക്ക് ഏഹ് രാവിലെ എഴുന്നേ ക്കുമ്പം നമ്മക്ക് ഏറ്റവും കൂടുതല് മക്കളൊക്കെ ഉള്ളടത്ത് ഏറ്റവും വെല്യ പണി എന്നാന്ന് വെച്ചാ നമ്മടെ തുണിയാണ്
തുണിയാണ് പ്രശ്നം ഉം ഇവിടെ മക്കള് രാവിലെ അങ്ങനെ നമ്മക്ക് ഒണക്കാനൊന്നും സ്ഥലം ഇല്ലാത്ത സമയങ്ങളില് കൊ കൊറച്ചധികാണ് അവരുടെക്കെ ഡ്രസ്സ്
ഉം
ഉം എപ്പഴും അത് അതല്ലെങ്കി വെ വെയിലാകണ സമയങ്ങൾക്കവിടെ ഡ്രസ്സ് ഒന്നും ഇണ്ടാവേയില്ലാ തിരുമ്പാനില്ല ഒണക്കാനൊന്നും ഇണ്ടാവില്ലാ
ഇവിടെ എനിക്കാണെങ്കി പിന്നെ ഞാനാണെങ്കില് മ്വാ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ചെറിയ അത്യാവശ്യം മൂത്തയാക്ക് എട്ട് വയസ്സേ ആയിട്ടുള്ളൂ
അതാ ആഹ് ഇവിടെ അങ്ങെൻ തന്നെ രണ്ട് മക്കള് തന്നെ
എനിക്ക് മൂന്ന് പേര് ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ